ഹലോ കേക്ക്ണ്ടോ
ഉം ഉം അഹോ ഈ പണീഎടെകൂടെ ഓ ന്നൊക്കെ പറയും കണ്ടോ മുറിഞ്ഞ് മുറിഞ്ഞ് ഉം
ആഹ് ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചീനിം തെ മാറിയന്നെ കേൾക്കനെന്നെല്ല്യ.
ഏ ഇജ് ലാസ്റ്റ് ന്ന് പറയുമ്പോത്തിനു അത് മുറിഞ്ഞു പോവാണ്
ആ ലാസ്റ്റ് കട്ടായി ഇബടെ റേഞ്ച് ഇല്ലായി ഞ്ഞിട്ടാണെയ്
ഉം അതല്ല ഇങ്ങട്ട് കറങ്ങീട്ട് അല്ലെങ്കി തന്നെ ഇത് കേൾക്കില്ല മുണ്ടാക്ക്
ഏതായാലും ഇന്റെ ഇരത്തികൊന്നായേക്ക്
ഏഹ് ഒറങ്ങിയോ ഓള്
ഓഹ് ഓൾതാ ഇവടെ കിടക്കണ് ആരും ഒറങ്ങീട്ടി ഇപ്പോൾ
ഇങ്ങനെ
വിച്ചുമോൾ വിച്ചുമോൾ കുട്ടി കുട്ട്യോളൊക്കെ ഇണ്ട്
ന്ത് ഏഹ് അളിയനൂണ്ട് അളിയനും ഉണ്ടോയ്ക്ക്യാ
ആ ഇണ്ട് അല്ല എന്താ ഇണ്ടാക്ക്ണേന്ന്
ഉം ഓൽ ഇന്ന് വാന്നതാ തിന്നാനോ
ന്നാ വന്നത് വൈന്നേരം വന്നതാണ് പറഞ്ഞിത് അപ്പത്ത അപ്പത്തും തിന്ന് ണിലെ
ക്ക് തിന്നാൻ ഇക്ക് പള്ളക്ക് വജ്ജാ ആദ്യം ഇടങ്ങേറാവും തിന്നകുത്തിരിക്ക ശർദിക്കാൻ വരെ പ്പ ആ ചോറ്ന്നിട്ടാ തോന്നണ്ട് നച്ചറങ്ങില്ലേ ഓൽ നേലോലിച്ചു അപ്പൊ തന്നെ ഉറങ്ങില്ലേ ഓൾക്ക് ഒന്നും വാണ്ട നച്ചു റുങ്ങി ഏഹ് രണ്ടു ആർ ലാസ്റ്റ് ഇറങ്ങി നിദാസ്പ്പോണിച്ചു വെര ഓണന്ന് വെര നേലോളി കഴിഞ്ഞു എഴുതിപ്പോ വിടെ കുത്തിരിക്കണ്ട്
ആ മ് ശരി
എത്ത ഇണ്ടാക്കണ് ഒന്നും ഉണ്ടാക്കാനൂല്ല ഇപ്പൊ കരി മീനൊക്കെ വെചച്ച് ണ്ടാക്കണം മീൻ വെക്കണ്ടേ പ്പൊ കയ്യൂല പ്പോ ഇന്ക് ആവൂലറിയ വേറെപ്പൊന്നുംണ്ടാക്കാൻ
ആ ഉം
കെടക്കട്ടെ
ആ ചോറ്ന്നിട്ട് അഞ്ച
ചോർന്നിട്ട് അയന്നെക്കും ഇൻക്കറീല എന്തോ ഒരു ജാതി എടങ്ങേറ് ഛർദിക്കെ ആ വയറിനോക്കെ ഒരു ബുദ്ധിമുട്ട്
കുത്തി കൂടിയതായിട്ട വസ്
ആ നാരങ്ങ ഇ നോച്ചപ്പോ ഒരു സുഖുണ്ട് ഉപ്പ് ട്ട് ങ്ങനെ തിന്നപ്പോ
അതൊക്കെയിക്കാരം ഒന്നാമത്
ഉം
അങ്ങനെ പോയിട്ടേക്കരം ഒന്നാമത് അറിയ ഒധും ദിക്ക തേര്ക്കും ആയിട്ടേക്കാരം
വയറിനാണ് ഇപ്പൊ ആ ചോറിന്റെ തന്നെക്കും മൂന്ന് നാൾ ഉറങ്ങില്ല
ഹലോ
ആ ഇന്നെന്താ സ്പെഷ്യൽ അടെ
മന്തി
മ്മ്
പെരുന്നാള് ഇന്നല്ലേ, അപ്പൊ
വണ്ടിന്ന് ഉറങ്ങീന്ന് ആ മോള് ജാട കർസും
ആ, ഓ
എന്താ ലാസ്റ്റിലേക്ക് ഒന്നും കേക്കില്ല.
ഏ
ലാസ്റ്റിനോട് ഒന്നും കേക്കില്ല, ആ ഓന്ന് കേട്ട്.
ഏ, ഓൾ ണ്ട്
ഉം
ഉം
വെമ്പലുണ്ടോ വല്ലിയാത്തുണ്ടോ.
പിന്നെന്താ ഹലോ കേക്കില്ല ആ
ഉം, എന്താ പറണെ, എന്ത് പറ്റൂലന്ന്
ഹലോ
ഹലോ എന്ത് പറ്റൂലന്ന് പറയണത് ഹലോ ഹലോ ഹലോ